കേക്കല്ലേ ആ കേൾക്കാല്ലേ
ആഹ കേൾക്കുന്നുണ്ട് എന്താ വർത്താനൊക്കെ
സുഖാണ്
ആ എന്ത പരിപാടി
പരിപാടി രാവിലത്തെ ഫുഡ്‌ ഒന്നുണ്ടാക്കിട്ടില്ല ഇണ്ടാക്കാൻ വേണ്ടി ഇള്ള തയ്യാറിലാണ് നല്ലത് ഫുഡൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയോ
അല്ല ഞാനേ അപ്പം ചുട്ടു കൊണ്ട് ഇങ്ങനെ നിക്കാണ്
ആഹ
ഉം ഇങ്ങക്ക് എന്താ ഇങ്ങക്കെന്താ കടി അല്ല അല്ല കലക്കിപ്പാറിയെ ദോശന്ന് പറിം ഇവടെ അവിടെ എന്താ
ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല ചപ്പാത്തി എന്താ എപ്പലും ഈ രാവിലെ ത്തെ ഫുഡ് ഉണ്ടാക്കലാണ് ഏ ഏറ്റവും ഭയങ്കര എന്ത ഇണ്ടാക്ക എന്തണ്ടാക്കാ വെച്ചിട്ട് ഇങ്ങനെ
ഹു ഹു ഹും
വേറെള്ള ചോറും കറി ഇണ്ടാക്കണതൊന്നും അത്ര ഇത് തോന്നൂല ഒന്നും മക്കൾക്ക് പറ്റൂല്ല്യ
ആഹ അങ്ങനെണ്ടല്ലേ
ഉം ഇന്നാ എന്തേലും ഉണ്ടാക്കും വേണം ഞാൻ ഇന്കി രണ്ട് മക്കള് രണ്ട് മക്കളും ഭർത്താവും
ആഹ് സെപ്പറേറ്റ് ആഹ്
ഏഹ്
സപറൈറ്റ് ആണോ
ഞങ്ങള് ആ ഞങ്ങൾ വേറെ തറവാട്ടിലെല്ല വേറെ ഞാനും ഭർത്താവും കുട്ട കുട്ടികളും ഞങ്ങൾ പുതിയ വീട് വെച്ച് മാറിയതാ
അത് ശരി ഉം ഉം
എന്താ കറിണ്ടാക്ക്ണ്
കറ ഞങ്ങളിവ്ടെ അപ്പത്ത്ക്ക് ചട്ടിണി ആണ് എല്ലാവർക്കും താല്പര്യം
ഏഹ്
ഇന്നലെ വെള്ളിയാഴ്ച്ച ആയിട്ട് കൊറച്ച് ബീഫുണ്ട് ഇനി അത്‌ ഉച്ചക്കി ഇടക്കാ കരുതിങ്ങാണ്ടേ
ആ എത്ര കുട്ട്യാളാ ഇന്ന് കുട്ടികൾക്കൊക്കെ ലീവല്ലേ
ഇനിക്ക് കുട്ടി ഒന്നൊള്ളൂ ഒരു ഒന്നര വയസ് യ കുട്ടിയാണ്
ആഹ ആഹ
ഉം ഞങ്ങള് ജോയിന്റ് ഫാമിലിയാണ് കുട്ട് കുടുംബമാണ്
ആഹ വല്ല്യ ഫാമിലിയാ
ആഹ് ഇവിടെ ഇമ്മാന്റെ ഇമ്മീം ഇമ്മീം ഇപ്പാ പിന്നെ ഒരു മൂത്തച്ഛന് മൂത്തച്ചി മൂത്തച്ചന്റെ കുട്ടി പിന്നെ ഞാന് ഇന്റെ ഭർത്താവ് ഇന്റെ കുട്ടി ഒര് എളച്ചന്ണ്ട് ഞങ്ങള ങ്ങനെ എട്ടു പേരുണ്ട്
ആഹ് അപ്പോ വല്ല്യഫാമിലി ഞങ്ങളെം വല്ല്യ ഫാമിലി ന്നെയെണ് ഞങ്ങളിൽതെ ഭർത്താവിന്റെ വീട്ടിലങ്ങള്പതിനൊന്ന് മക്കളായിരുന്നു
ആഹ് ആ അത് ശരി
ആ അപ്പ ഞങ്ങളങ്ങട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയത
ഏഹ് ഇന്ന് കുട്ടിയക്ക് ലീവേയ്ക്കാരല്ലേ ആയിവരിങ്ങനെ കാണുമ്പോന്നത് അ ജെസ്റ്റ് തൊന്ന് ഒന്ന് പാളിയോക്ക്യ പോവും ബോളടിച്ചുമ്പോ
ആഹ് ഇന്നലെ അർജന്റീന ജയിച്ചല്ലല്ലോ ഇപ്പഴത്തെ കളീല് രാവിൽതെ
ഹും ഹും എ നിങ്ങള് കളിയൊക്കെ കാണല്ണ്ടോ
ഇവിടെ മകനയിന്റെ പ്രാന്താണ് അപ്പൊ ഓങ്ങനെ വന്നിട്ട് പറയുമ്പോ അമ്മള് പിന്നെ ഭർത്താവുന്ന് ആദ്യം നല്ല ഇഷ്ടാ ചൂടുണ്ടായിന്ന് അപ്പൊലതീ കൂടീട്ട് നമ്മളു അപ്പൊ അങ്ങനെത്ത ചൂടായൊണ്ട ല്ലാതെ താല്പര്യൊന്നൂല്ല
ആഹ് അത്ശെരി മോളെത്രീല
മോളിപ്പ ടി ടി സിക്ക് നോക്ക് ന്ന് ടിടി സിക്ക് അപ്ലൈ ചെയ്തിരിക്കാണ് ഇല്ലില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല്യ
നോക്കണില്ലേ
ഉം ഉം ഒന്നും കൂടി ആ നല്ലത് വന്നാ ചെയ്യും വേണം പഠിപ്പിക്കലു അയ്ന്റെ കൂടെ
ഉം ഉം നല്ലതാന്നുംല്ല ആഹ് ഇപ്പോഴും ചാരിങ്ങോണ്ട്ങ്ങനെ നിക്കാണ് അവിടെ എന്താ അവസ്ഥ
ഉം നല്ല മഴന്നേയാണ് ന്നലെ രാത്രിയക്കെ നല്ല മഴയാണ് ഇങ്ങളെ ഭാത്തൊക്കെ വെള്ളം കേറണ സ് സല
അല്ല അല്ല വെള്ളൊന്നും കേറൂല ഞങ്ങളെ കിണറന്നെനെറഞ്ഞിട്ടില്ല ഞങ്ങള കിണർ നല്ല ഒയിവുള്ള വള്ളം മയിൽ പെയ്യണം നിക്കാതെ മയ പെയ്യണം
അപ്പൊപ് വെള്ളായിട്ടില്ലേ കെണറ്റില്
ഞങ്ങളത് കൊറച്ചായിറ്റെള്ളൂ
വെ വേനക്കാലത്ത് വറ്റ്ണ കെണറ
ആ വേനൽക്കാലത്ത് കൊറച് വെള്ളോക്കെ വറ്റും
അപ്പൊന്താ വെള്ളത്തിനു ചെയ്യ
ഇവിടെ ചെലപ്പോ ഇ ഇക്കൊല്ലം വറ്റീട്ടില്ല കയിഞ്ഞൊല്ലം വറ്റിട്ടില്ല അയ്ന്റെ മുന്ന ത്ത കൊല്ലൊക്കെ വറ്റിങ്ങി അപ്പൊ ഞങ്ങളിവിടെ അയൽവാസിന്റെ കെണറുണ്ട് അപ്പൊ അവിടുന്ന് ഓല് മോട്ടറടിക്കുമ്പോ പൈപ്പ്ന്ന് പോയി എടുക്കലായി.
ആഹ് ലേൻ വെള്ളംല്ലേ പൈപ്പ് വെള്ളം ജപ്പാൻ വെള്ളം.
പ്പോ പൈപ്പ് ഇങ്ങട്ട് ഇതാക്കിട്ടില്ല അല്ലാത്തോടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്.
ജപ്പാൻ വെള്ളാണോ.
ഏഹ്.
ജപ്പാൻ വെള്ളാണോ?
അല്ല.
ഉം ജപ്പാം വെള്ളാവിടൊന്നും എത്തിട്ടില്ല. ജപ്പാൻ വെള്ളാവിടൊന്നും എത്തിട്ടില്ല.
ഇല്ലാല്ല അതെന്ത് സംഭവം?
ആഹ് അത് ജപ്പാൻവെള്ളം ഈ വല്യയ പൊഴേ ന്ന് ഒന്നിച്ച് അടിക്ണെ.
ആഹ് ശരി ആഹ് അങ്ങനത്തെല്ല ഇവിടെ.
ആഹ്.
ഉം ഇത് പൈസ കൊടുത്തുകാണ്ടില്ലതാ.
അയിനും പൈസയൊക്കെ വേണം.
ഏ ശരി.
ആഹ് പൈസ അല്ല അല്ലാതെ ഓവർ ബില്ലാവോ ഞമ്മള് അമിതായിട്ട് എടുക്കണെന്നുണ്ടെങ്കിൽ.
ആ ആഹ് പിന്നെ ഉച്ചക്കൊക്കെ എന്താ ഫുഡൊക്കെ ഇണ്ടാക്കണ്.
ഉച്ച ഇല്ല ഇല്ല ഉച്ചക്ക്‌ സാദാ ചോറന്നാണ്. സ്പെഷ്യല് പ്രത്യേകിചോന്നുല്ല സാധാ ചോറ്ന്നെയാണ് ആയിക്ക് മീൻകറിയാവും.
ഞങ്ങള് ഇപ്പൊ ഇനി ഇപ്പ മാർക്കറ്റ് പോയി വാങ്ങുവ ചെയ്യയ അല്ലാതെ ഫ്രിഡ്ജില് കൊടുന്ന് വെച്ചാ അങ്ങനെ എടുക്കത്തില്ല ചെയ്യ.
ആഹ് ഇവിടേം അങ്ങനെതന്നെയാ ചെയ്യാ അപ്പം കൊണ്ടരാ അപ്പം ഇതാക്കുക.
ആഹ് കേ എസ് ആർ ടി സി ഒക്കെ ഉപയോഗിക്കാം.
ആഹ് കേ എസ് ആർ ടി സി യല്ലേ.
ആഹ് പോയൊ
പോയിട്ടില്ല പോണംന്ന് നമ്മക്ക് ഇണ്ട്.
ആഹ്
ഉം അയില് കേറിട്ടില്ല നിങ്ങള് കേറിയോ
ഇല്ല ഞങ്ങള് അങ്ങനെ തന്നെ കേറണന്നൊക്കെ മോളെപ്പോഴും ഇങ്ങനെ പറയും.
ആഹ് അത് ശരി. ഞങ്ങള് പിന്നെ കാ എല്ലാരും പാടെയുണ്ടായതോണ്ട് ഞങ്ങള് ചെലപ്പോ. കാറില് പോവും അല്ലാതെ ബൈക്മേ പോവും അങ്ങനെ.
പിന്നെന്താ ടി വി ഷോ എന്താ ഒഴിവ് സമയത്തൊക്കെ എന്താ ചെയ്യല്.
ഞാന് ഞാൻ ഹിന്ദി സീരിയൽ എല്ലാം കാണും.
സീരിയലോ
ആഹ് ഹിന്ദി ഒരു സീരിയൽ ഒണ്ട് അത് അങ്ങനെ കാണും ഹിന്ദിയില്
ആഹ്. എന്തേലും ജോബ് ചെയ്യണുണ്ടോ പഠികാണ് പഠിക്കണോ.
ജോബ് ഒന്നും ചെയ്യുന്നില്ല.
പഠിക്കണോ പഠിക്കണണ്ടാവില്ലല്ലേ
ആഹ് അല്ലേ.
ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ടാ കല്യാണം കഴിഞ്ഞ്
അല്ലാ പ്ലസ് ടു കഴിഞ്ഞിട്ട്. ഉം പിന്നെ പഠിച്ചിട്ടൊന്നുല്ല.
അല്ല താല്പര്യം ഇല്ലാത്തതൊ അതോ ഇവിടെ നിന്ന് പറഞ്ഞുയാക്കയോ
ഏയ്
താല്പര്യം ഇല്ലാണ്ടോ അതോ ആ ഹസ്ബൻഡറ് പറഞ്ഞയക്കാഞ്ഞിട്ടോ
അങ്ങനത്തെ വിഷയമൊന്നുയില്ല ഇനിയിപ്പോ കുട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പൊ കൊറച്ചൊന്നു വലുതായി കൊട്ട ഇറങ്ങണ്ടേ
ആഹ എന്നിട്ട് അപ്പൊ വലുതായ പഠിക്കുവോ കുട്ടി വലുതായ പഠിക്കാൻ പോവോ
ആഹ അതാന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പൊ കൊറച്ച്- കൊറച്ചു കൂടി ആവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കാണ് കുട്ടി
ആഹ ചെറിയ വാവ ആക്കാരല്ലേ
ആഹ് ഒന്നര വയസ്സ് ആയിട്ടുള്ളു ഓഹ് ഞമ്മളെ ആവിശ്യം ആണല്ലോ ഓൾക്ക്
ആഹ്‌ ആഹ്‌
! ! ഏ നിങ്ങളെ വീട് എന്താ ഓടും പേരയോ അതോ വാർപ്പൊ
വാർപ്പ്
ഉം എത്ര റൂം ഒക്കെണ്ട്
റൂം മൂന്നെണ്ണം
ആഹ്‌ ആഹ്‌
ശരി ഇന്ന് ഇപ്പൊ എന്താ ഫംഗ്ഷനും ഇതൊക്കെ ഉണ്ടോ ശനി ഞായറൊക്കെ ആയിട്ട്
ഫങ്ക്ഷന് ഇന്ന് ചെലപ്പോ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ തറവാട്ടക്ക് പോകണംന്നില്ല ഒരു ചിയ്യലാണ്
ഏ തറവാട് അടുത്ത
ആ തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം എന്റെ കുട്ടീന്റെ പോലെ എവിടെ എന്റെ മൂത്തച്ചിന്റെ കുട്ടി ഓര് പ്രായക്കാരാണ് ഓൾ രണ്ടാളും അപ്പൊ ത്തറവാട്ട്ക്ക്‌ അവിടെ അമ്മായി ണ്ട് അപ്പൊ ഓൾ ഇക്ക് കുട്ടികളെ കാണണം എന്ന് പറഞ്ഞുക്കാണ്ട് ഇന്നലെ വിളിച്ചീനുഇങ്ങട്ട് ഒന്ന് വരൊണ്ടി എന്ന് പറഞ്ഞു ക്കാണ്ട്
ആ തറവാട്ടിൽ വല്ലിമ്മയും വല്ലിപ്പയും ഒക്കെ തറവാട്ടില
ആ ആ ആ ഓൽ മരിച്ചിരിക്കുന്നു ഓലെ കുട്ടികളുണ്ട് അവിടെ
ആഹ്‌ ഉം ഞാൻ ഉദ്ദേശിച്ചത് കല്യാണം അങ്ങനെ വല്ല പാർട്ടി ഉണ്ടോ എന്ന് ഏറക്കമ്പോ
ആ അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെ വേറെ ദിവസം ങ്ങളിൽ എങ്ങോട്ടെങ്കിലും ടൂറ് പോ പോവലാണ് പതിവ്
എന്നിട്ട് എങ്ങട്ട ഇപ്പൊ പോവ വയനാട് അങ്ങനെയൊക്കെയാ
ആ വയനാടണ് ഇവിടെ ഇപ്പന്റെ വീട്
ആഹ്‌
അപ്പൊ വയനാട് പോവും
അപ്പൊ ഇങ്ങള് എപ്പോഴും പോകുന്ന സ്ഥലം ആവല്ലേ വയനാട്
ആഹ എടക്കും തലക്കും പോവും
ഉം ആ ദുരന്തൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെയണോ റിലേഷൻ ആരെങ്കിലും ഉണ്ടാവിടെ വയനാട്
ആ ഇപ്പൊന്റെ അൻസന്റെ പെണ്ണുങ്ങൾ ഓലുണ്ട് അവിടെ ! ! !
എന്നിട്ട് ആ ദുരന്തത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ
ആ അവര് പോയിന്ന പറഞ്ഞത്
ഏ
അവിടെ ഇപ്പാന്റെ അൻസന്റെ പെണ്ണുങ്ങളെ അൻസത്തി അതില് പോയിന്നോക്കെ ആണ് പറഞ്ഞത്
ആഹ് എന്നാ ഓക്കെ ശരിട്ടാ
ആഹ്